കേക്കാവോ
ആഹ് കേക്കാം കെടക്കാറായാ
ആഹ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് കെടന്നു
ആഹ് മോളോ
മോളും ദാണ്ടിവിടെ കെടപ്പൊണ്ട്
ആഹ്
ആഹ് എന്താര്ന്ന് സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യൽ ഇവിടെ ബിരിയാണി ഉണ്ടാക്കി ചിക്കൻ ബിരിയാണി
ആഹ് നിങ്ങളെങ്ങനാ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നേ
ആഹ് ഞങ്ങള് ആദ്യം അരി ഒന്ന് വറുക്കും കഴികി എടുത്തിട്ട് വറ്ത്തിട്ട് ആഹ് പിന്ന ആഹ് ഇവിടെ ന്റെ അമ്മായിമ്മയാണ് അയിനൊക്കെ സ്പെഷ്യല് മ്മ് കുക്കറിലാണ് വെക്കുന്നത്
ഓഹ് പറ്റിച്ചെടുക്കുവല്ലേ ചോറ് പറ്റിച്ചെടുക്കും
- നിങ്ങളെങ്ങനെ വറ്റിച്ചെടുക്കാത
അല്ല ആഹ് വെള്ളം വെച്ച് ഊറ്റ്യാണ് എടുക്കുന്നത് ചോറ് നമ്മള് വെള്ളച്ചോറ് വേവിക്കില്ലേ അതുപോല ഊറ്റി എടുക്കും ആഹ്
ഇവട ആഹ് എൻ്റ മാമിക്ക് കറക്റ്റ് വേവ് അറിയാം പെശ്ശെ എനിക്ക ബിരിയാണിയരി പലതും പല ഇതല്ലേ അതൊണ്ട് ഞാനും വെക്കണ നേരത്ത് ഞാനും ഇങ്ങനേണ് എടുക്കണ നിങ്ങള് പറയും പോല വാർത്ത വാർ ആണ് എടുക്കണത് വെള്ളം അങ്ങ് അങ്ങ് കളയും പെശ്ശെ എല്ലാരും പറ അങ്ങനെ ആഹ് ടേസ്റ്റ് കിട്ടൂല്ലന്നൊക്കെ പറയും
ശ്ശേ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഈ അരിയിടെ കൊഴുപ്പൊണ്ടല്ലോ അതിക് ഒള്ള പാ റ്റ് ഫാറ്റ് അതിനാത്തൂടങ്ങ് പോഉം അതാണ് നല്ലത് ഈഊ തീ കളഞ്ഞ് വെക്കുന്നതാണ് നല്ലത്
ഉം
ആ ചോറിന് നല്ല കൊഴുപ്പല്ലേ ആഹ് ഞങ്ങളങ്ങനാ പക്ഷെ ചെയ്യുന്നത്
ആഹ് ഇങ്ങനെ വാർന്നെടുക്കും പക്ഷെ ഒരു വേവിനങ്ങിരിക്കും മറ്റേ നമ്മള് വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കണം തണും അത് ആ ചൂടൊന്ന് മാറും കല്ല് പോലാവും ചോറ് മ്മ്
ഞാനും അങ്ങനാണ് വെക്കുന്ന മസാല ഞാനും ആ ചോയിക്കട്ടെ ഈ ചിക്കൻ മസാല ചേർ ണോ ചിക്കൻ ബി ബിരിയാണി മസാല ചേർക്കാറൊണ്ടോ
മ്മ് ആഹ് ബിരിയാണി മസാലേന്ന് പറയ് നമ്മള് പുറത്ത്ന്ന് അങ്ങനെ വാങ്ങിച്ചി പാക്കറ്റിലിണ്ടല്ലോ അതൊന്നു അങ്ങന ചേർക്കൂല ഇവ്ടത്തന്ന മ്മള് പൊടിച്ച് തന്നാ ആക്കുന്നത് മ്മ് നിങ്ങളാണെങ്കിലാ
ആഹ് ഞങ്ങളും ഈ പുറത്ത്ന്നങ്ങന ബിരിയാണി മസാല വാങ്ങിക്കത്തില്ല പക്ഷേ ചെ ചെല്ല ആഹ് ചെല ആളുകള് പറയു ഇത്കണകക്ക് പുറത്തുന്ന് ബിരിയാണി മസാല വാങ്ങിച്ച് ചെയ്യും എന്ന് പറഞ്ഞ് കേട്ട്ട്ടൊണ്ട് അതാ ഞാൻ ചോയിച്ചത്
ആഹ് ഞങ്ങളിവിട ഇവിട പിടിക്കൂലേട്ടാ ഇവിട ആർക്കും അങ്ങന ആയിന്റ ചൊവയ കാര്യങ്ങളൊന്നും പി ടിക്കൂല ഞങ്ങള് ന്നെ മസാലപ്പൊടി വാങ്ങിച്ച് അയിനെ വറുത്ത് ഒണക്കി
പ്പോണ് ആഹ് ആഹ് ആഹ് പിന്നെ അത് അത് പോലെ ഈ മസാല നമ്മള് ഈ ചിക്കൻ ന്നായ്ത് മാരിനേറ്റ് ചെയ്ത്തില്ലേ നമ്മള് സംഭവം ഫ്രൈ ചെയ്തിട്ടാണോ ബിരിയാണി ഉണ്ടാക്കുന്നത്
ആ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കും അല്ലാതെ അല്ലാത ഉണ്ടല്ല നമ്മള് വേവിച്ചിട്ട് പിന്നെ കൊറ ആര വേവാക്കിട്ട് ചിക്കൻ അര വേവാക്കിയിട്ട് അതിന്റെ മോളെ കൂടെ ചോറിട്ടാണ് ചില സമയത്ത് തെയ്ക്കണത് അല്ലെങ്കിൽ പിന്നെ ആ ദമാക്കി വക്കെ ഇപ്പ ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ രണ്ടും വേവിച്ചിട്ട് ദമാക്കി ങ്ങനെ ഇതാ തമ്മല്ല
പക്ഷെ ഞാൻ ഇതുവരെ ആ ഒരു സംഭവം ചെയ്തിട്ടില്ല ഫ്രൈ ചെയ്ത് ബിരിയാണി വെച്ചിട്ടില്ല എനിക്ക് ആഹ് ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ വെച്ചപ്പോഴത്തേന് അത് ഫ്ലോപ്പ് പോയിട്ടെ ചോറിനും ടേസ്റ്റ്ല്ലായിരുന്നു യിക്കും ആ പീസിനും
എന്റെത ഫസ്റ്റ് ഒരെണ്ണം ഫ്ലോപ്പായി പോയി പിന്നെയക്കെ നല്ല ശരിയായി ആഹ് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ചെയ്യുമ്പോഴേ
ആഹ് ഞാൻ പക്ഷെ എനിക്ക് അതിന് ശേഷം ഒരു പേടിയാണ് ഞാൻ അല്ലാതെ നോർമലി വെക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ആഹ് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ചൈതന്യ അരിയാണ് അവിടെ ത് അരിയാ യൂസ് ചെയ്ന്നെ
ഇവിടെ ജീരകശാലയിൽ അരി യൂസ് ചെയ്യും പിന്നെ അല ബസുമതി ന്നുണ്ടല്ലോ അതാണ് യൂസ് കൂടുതലും ചെറിയരിയാണ് യൂസ്
ജീരകശാല ജീരകശാല നല്ല അരിയാണ്
ആഹ് ഹസ്ബൻഡന് അതാണ് താല്പര്യം അപ്പൊ അതാണ് എപ്പോഴും വങ്ങച്ചോട്ട സ്റ്റോക്ക ആക്കി വെക്കണുന്നത്
ആഹ് ഒരു ചൈതന്യം കൊഴപ്പല്ല എങ്കിലും ടേസ്റ്റ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ജീരകശാല അരിക്കാണ് ഈ കണ്ണൂർ ആ ഭാഗത്തോട്ടൊക്കെ കൂടുതലും ജീരകശ ഷാലാ അരിയാ യൂസ് ചെയ്യുന്നത പറഞ്ഞഞ് കേട്ടിട്ടണ്ടോ
ത്തിലാണ് അപ്പോഴേ അവരെടെ കൂടെയുള്ള മിക്കുള്ളവരും കണ്ണൂർക്കാരാണ് അപ്പൊ കൂടുതലും അവരെ ഫുഡുകളാണ് ഇപ്പ ഇഷ്ടം
ആഹ്
ആഹ് നാട്ടിൽ വന്നാ പിന്നെ നമ്മുക്ക് പാടില്ല എല്ലാം ചെയ്യും
ആഹ് ചെയ്യും കുക്കിംഗ് ഇഷ്ടണല്ലേ
ആഹ് കുക്കിംഗ ഒക്കെ ചെയ്തോളൂ
ആഹ് എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ് പിന്നെ അതിനു ശേഷമുള്ള പാത്രം കഴിയും ഇഷ്ട
ആഹ് അത് പാത്രം കഴിവ തുണി കഴിവ ഈ രണ്ട് ജോലി എനക്ക്ഷ്ടമേല്ല
ആഹ്
ഉം
ആഹ് ബിരിയാണി മന്തി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും പിന്നെ എന്തെങ്കിലും വെറൈറ്റികൾ ചെയ്യുന്നതിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്
ആ മക്കൊക്കൊക്കെ ഉണ്ടായി കൊടുക്കാ എനിക്കും താല്പര്യംമാണ് നമ്മള് കഴിക്കണേക്കാളും മറ്റുള്ളവരെ കഴിക്കുമ്പോഴണ ഒരു സന്തോഷം
ആഹ ബിരിയാണി ഒക്കെ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ബിരിയാണി ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഇപ്പം നമ്മുടെ എന്റെ നാത്തുമാരൊക്കെ വരുമ്പോഴത്തേന് എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ് പക്ഷെ ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ഇവരെല്ലാരെയും നോക്കൊണ്ടിരിക്കും ഇവരെ എന്താണ് പറയുന്നത് എന്നറിയാം ഭയങ്കര ആകാംക്ഷയാണ് അ ആ ഇവ ആ നമ്മളിപ്പം എന്താണ് സാലഡ് ഒണ്ടാക്കിയാ പോലും അതിന്ന് ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ
ആ അത് എന്നെ നമ്മള് ഉണ്ടാക്കിയ ആഹാരം ഒരാള് നല്ലതെന്ന് പറയുമ്പൊ നമ്മക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാ തോന്നും
ഭയങ്കര ഇഷ്ടാണ് ആ പിന്നെ അത്പോല പിന്നെ ഞാൻ ഉണ്ടാകും മറ്റെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അതും നല്ല ടേസ്റ്റാണ്
ആ ഇവടെ മക്കക്ക് ഫ്രൈഡ് റൈസ് അത്ര പോര അയിനകത്ത് ഇട്ണെപ ച്ചക്കറിയുന്നവർക്ക് അവര് അതെല്ലാം പെറക്കിക്കളഞ്ഞ് അയിനെക്കാലും പിന്നെ നെയ്ച്ചോറായിട്ട് ഉണ്ടാക്കിയൊള്ളു
ആ ആ അയ് ശെ ഇവടെ ഏ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ട്ടാണ് ഇവടെ എല്ലാർക്കും
ആ ഇവടെ ചില്ലി. ചിക്കന്റെ ഏത് ഐറ്റം കൊടുത്താലും ഇവടെ പോവും
ഏ പോവും. ആ ആ ചില്ലി ചി ഈ ചില്ലി ചിക്കനാവുമ്പഴത്തേനും മറ്റെ എള്പ്പവല്ലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പാടെ ഒള്ളു
ആ പിന്നെ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഉം
അ ഉണ്ടാക്കുന്നാണ് പിന്നെ എന്താണ് കുറുമയുണ്ടാക്കാനും ആ പഷെ. പലരും ഈ കുറുമ ഒണ്ടാക്കുന്ന പല രീതിക്കാണ് ഞാന് ഏ വഷ് ത്തേരു നാത്തൂനൊക്ക ചെയ്യുമ്പഴത്തീനുംന്ന് പറ്ഞ്ഞാല് അതിനകത്ത് ഈ ഉരുളക്കിഴങ് യൂസെയ്യും ഞാൻ ആ ഹ് കുറ കുറായിരിക്കോന്ന് പറയും പക്ഷെ ഞാൻ യൂസെയ്യും ഇല്ല എനിക്ക് ഞാനുണ്ടാക്ക്ന്ന കുറുമ അ കണ്ണൂർ സ്റ്റൈലെന്നാണ് ഞാനൊര് യൂട്യൂബ് നോക്ക്യാണ് ചെയ്തത്
അപ്പൊ അതിലെന്തോന്നൊക്കെ ആഡെയ്യും
അതിനകത്ത്ന്ന് പറഞ്ഞാല് നമ്മളീ ഉള്ളി ആ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ജസ്റ്റൊന്ന് വാട്ടിയിട്ട് വഴറ്റിയെടുക്കും വഴ റ്റിയെടുത്തിട്ട് അത് മിക്സിക്കകത്ത് അടിച്ച് വെക്കും പിന്നെ ചിക്കൻ ഞാൻ കുക്കർനകത്ത് ഒര് രണ്ട് പിസില് കേപ്പിച്ച് അതും മാറ്റി വെക്കും പിന്ന ആ മറ്റെ ക്യാഷനട്ടുണ്ടല്ലൊ അതൊന്ന് വെള്ളത്തിൽ കുതിർ ത്തിട്ട് അത് നന്നായിട്ടൊന്ന് പേസ്റ്റീത് വെച്ചി ട്ട് തേങ്ങാപ്പാലെടുക്കും ആ ആ നന്നായിട്ട് പിന്നെ തേങ്ങാപ്പാലും എട്കും ഒര് തേങ്ങടെ ഓനല്ല കുറ് കുറുത്ത പാലു എടുത്ത് വെച്ചിട്ട് ഈ പിന്നെ ചി ഞാൻ ചെയ്യുന്നെയ് ച്ച ശകലം നെയ്യ് ഒഴ്ച്ചിട്ട് അതിനകത്ത് ഗ്രാമ്പൂ പട്ട ആ ശകലം പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് ഒന്ന് ഇതായി വരുമ്പഴ ത്തിനും. ഒന്ന് ഓ അന്ന് ചൂടായി വരുവല്ലൊ അപ്പഴത്തീന് ഈ- ഉള്ളി അരച്ച് വെച്ചേക്ക്ന്ന പേസ്റ്റ് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കും അതൊന്ന് തെളച്ചു വരുമ്പഴത്തീന് ഈ ചിക്കനിട്ട് നന്നായിട്ടൊന്ന് തെളപ്പിക്കണം തെളപ്പിച്ചിട്ട് ഈ ക്യാ മറ്റെ തേങ്ങാ പാല് ഒഴിച്ചൊന്ന് തെളച്ചു വരുമ്പൊ ഈ അണ്ടിപരിപ്പും ഇതാ പേസ്റ്റും കുടെ ഒഴിച്ച് പിന്ന അതിനകത്ത് വീണ്ടും നെയ്ക്കകത്ത് ശരിക്കും പച്ചമൊളകുണ്ടല്ലൊ?
ആ
പച്ചമൊളകും ആ ഇതും കുടെ ചേർക്കും പച്ചമൊളകും കറിമസാലയും കുടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴ റ്റി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നൊര് ആ ഇത് ഏ ഈ മസാല നമ്മള് പട്ടേ ഗ്രാമ്പൊക്ക വഴട്ടുമ്പൊ അതിനകത്തൊര് ശകലം മല്ലിപ്പൊടിയും ഒര് ശക്കലം മൊളക്ക്പൊടി ഒര് ശക്കലം ചേർത്ത് ആഹ് ആഹ് ഒര് ശകലം എന്നിട്ട് മഞ്ഞപ്പൊടി കൂടെ ചേർക്കും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒര് ഒര് ശകലം ഒര് എന്തൊ ഒരു ചെറിയൊര് കളർല് വ വ്യത്യാസം വരാൻ വേൺട്ട്
ആഹ്
ഒന്ന് കാ അങ്ങനെ ഒന്ന് ഇതാക്കിയെട് പക്ഷേ നല്ല ടേസ്റ്റാണത് നെയ്യിലാണ് നെയ്യ്ല് ചെയ്യും ആഹ് നെയ്യിലേയും ഈ പച്ചമൊളകിന്റേക്ക ടേസ്റ്റ് ഇങ്ങന വരുമ്പം വേ ഒരു വേറൊര് ടേസ്റ്റാണത്
ആഹ്
പിന്നെ വേറെ വേറെ പരീക്ഷണങ്ങൾ
ആ വേറെ ഞാൻ ഇടക്കൊക്കെ പരീക്ഷിച്ച് നോക്കും മക്കൾ ഓരോന്ന് പറയുമ്പോ പരീക്ഷ ക്ഷിക്കും നമ്മൾ അധികം ഒന്നും കഴിച്ചില്ലെങ്കിലുവേ
കഴിച്ചില്ലെങ്കിൽ ആ പിന്നെ ഞാൻ ബട്ടർ ചിക്കൻ ഒണ്ടാക്കിട്ടോ
ആഹ് ബട്ടർ ചിക്കൻ ഇപ്പോ ഇടക്ക് ട്രെൻഡിങ് അല്ലേയിരുന്ന
ആഹ് ട്രെൻഡിങ് ആയിരുന്നു അത് ബട്ടർ നാനും ബട്ടർ ചിക്കനും എന്നും പറഞ്ഞു പക്ഷേ എന്തോ എനിക്ക് അതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് പിടിച്ചില്ല സംഭവം കൊള്ളാരുന്ന് ആഹ് ഇതും ഈ കുറുമയുടെ സെയിം പ്രോസസ് തന്നെ പിന്നെ അതിനകത്ത് ഈ കസൂരി മെത്തി ആഹ് ച ചേർക്കും പിന്നെ മുളക് കൂടി ചേർക്കും അതിനകത്ത് അപ്പോ പക്ഷേ എനിക്ക് എന്തോ അങ്ങോട്ട് കഴിച്ചപ്പം ടേസ്റ്റ് ച്ച് കൊള്ളാം അത് കഴിച്ചപ്പം എന്തോ ഒര് വല്ലാത്ത തോന്നി അതുകൊണ്ട് പിന്നെ അത് പിന്നെ ട്രൈ ചെയ്തിട്ട് ഒര് തവണേ ട്രൈ ചെയ്തിട്ടുള്ളു
ആഹ് ബട്ടർ ചിക്കൻ ഇപ്പാ ആ ചിക്കൻ അതൊക്കെല്ലരുന്നോ ട്രെൻഡ് ഞാൻ പിന്നെ രണ്ടു നോക്കിയിട്ടില്ല ഇതുവരെ
ആഹ് ആഹ്
ആഹ് ഞാനല്ല ഒരു ഇതുണ്ടല്ലോ ഒരു ഷവർമ വിൽ വീട്ടിലമ്മള് ഒണ്ടാക്കണ അത് ആ അത് വെച്ച് അത് വെച്ച് എനിക്കന്റെ ടേസ്റ്റ് റ്റന്നും എനിക്കും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ മറ്റത് ഒണ്ടാക്കാൻ നിന്നില്ല
പക്ഷേ അത് നല്ലതാരുന്നു എന്റെ നാത്തൂന് ഒണ്ടാക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റ അത്
തന്നല്ലേ പക്ഷേ എനിക്ക് എന്താ ആ മയോണൈസനൊക്കെ ഉണ്ടാക്കണ ആ ആ സാന ന്തോ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഒട്ടുംഅങ്ങ് ഇഷ്ടപ്പെട്ടില്ല
പിടിക്കത്തില്ല ആഹ് ആഹ് ഇവടെ ടെ റമദാന് സ്നാക്സ് ആയിട്ട് കൂടുതലും ഈ ഇതാണ് ഷവർമ്മയാണ് ചെയ്യുന്നത് ച പ്പാത്തിക്കത്ത് അപ്പോ പിന്നെ നമ്മള് ഒരുപാട് അവര് ചെയ്യുമ്പോലെ ഒരുപാട് സോസ് ഒഴിക്കത്തില്ല അല്ലാതെ വെജിറ്റബിൾസും ഏഹ് ഇതും കൂടെ ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കും ആ ചിക്കനും കൂടെ ചേർത്തിട്ട് ചപ്പാത്തിക്കത്ത് ചെയ്യും
ഓഹ് അതാകുമ്പോ ഹെൽത്തിയാണല്ലോ എണ്ണായിട്ടക്കുന്നത് ഉം
ചിക്കൻ വേവിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യത്തേ ഒള്ളൂ പിന്നെ അതു അത് ആ ഫില്ലിംഗ് വെച്ചന്നെ നമുക്ക് സാൻവിച്ചും ചെയ്യാൻ പറ്റും
ആഹ് ബ്രെഡ് എടുത്തിട്ട്
ആഹ് ബ്രെഡ് ഒന്ന് പീസ് ചെയ്ത് വെച്ചിട്ട് ട്ട് സെയിം പ്രോസസ് തന്നെ അതിനകത്തും ചെയ്യാ
ഉം
പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എന്താണ് ഉണ്ടാക്കുന്നത് പിന്നെ എന്താണ് എഹ് ബെനാന പോള കായ് പോളന്ന് പറയൂല്ലേ.